കേക്കുന്നുണ്ടോ
ആ കേക്ക്ണ്ട്
ആ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ആ കേക്കുന്നുണ്ട്
ആ സുഖമായിരിക്ക്ണ് എന്താ ഭക്ഷണം കഴിച്ചാ?
കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ആ അവിടെ മഴയുണ്ടോ?
മഴ ഇല്ലപോ ഇങ്ങനെ പെയ്യാനുള്ളരു ഇതൊക്കെ ഇണ്ട് കാർമേഘം അവിടെ ആ വെയില് ഇതുവരെ വെയില്നു ഇപ്പൊ മൂടിണ്ട്
ആ പിന്നെ ചായ ഉണ്ടാക്കിയോ
ഇല്ല ചായ ഉണ്ടാക്കിട്ടില്ല ഭക്ഷണം ഇപ്പന്നാരെ കഴിച്ചിട്ടെള്ളൂ കുറച്ചായിട്ടുള്ളൂ
ആ എന്താ വൈകിയേ
എ ഹസ്ബൻന്റ് വര നേരം വൈക്യേ
ആ ജോലിക്ക് പോയേക്കുവായിരുന്നു
ആഹ് കടയിലേ
ആ പച്ചക്കറി കടയാ
അല്ല ഉം ഫാൻസി സി ഐറ്റം
ആ
സ്കൂളിന്റെ അടുത്ത് കൊഴപ്പില്ല അത് സ്കൂൾ തുറന്നല്ലേ ആ ആ ഇണ്ട് ഇണ്ട് ഇണ്ട്
ആ
പിന്നെ ഭശ നിങ്ങള് ചായ ഉണ്ടാക്കിയ കറി പരിപ്പവും മുരിങ്ങ കായുംപാടെട്ടിട്ട്
ആ മുരിങ്ങ വാങ്ങിയതാ
ആ കായ് മുരിങ്ങ കായ് നിങ്ങക്ക് എന്താ
ക്ക
ആഹ് കടച്ചക്ക തേങ്ങ അരച്ച് വെച്ചതാവും ആ വറു തേങ്ങ വറുത്ത വെച്ചിട്ടല്ലോ കുക്ക
ഞാൻ തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴുക്കിയ ചെയ്യാ
മധുരംല്ലാവും മധുരം
ചെറിയ മ ചെറിയൊരു മധുരവും അങ്ങനെയൊക്കെ അപ്പൊ അതാ ഇർക്കൊക്കെ ഇഷ്ടം
ആ അവിടെ ഇണ്ടായതാവും
ആഹ് ഇവിടെ പറമ്പിൽ ഉണ്ടായതാ
ആ മീന് എന്താ
മീന് അയലച്ചമ്പാൻ
ആ നിറിന്നറീല
ഏ
നീറിന്ന് പോയ മീൻ നമ്മൾ തോട്ടീന്ന് പിടിക്കണ
ആഹ് പുഴമീന് ഞങ്ങളും ഇവിടെ പിടിക്കാറുണ്ട്
ആഹ് അവിട പിടുക്കാറുണ്ട് ഹസ്ബൻഡ് പോകും തോട്ടിന്നൊക്കെ ഇവിടെന്ന് ആഹ് ഇവിടെ തോടുണ്ട് നേ നേരെ മുന്നിൽ തോടാണ്
ആഹ് ഞങ്ങടെ താഴ പുഴയാ ഇന്നലെ മഴയത്ത് ഞങ്ങളടെ വീട്ടിലോട്ടൊന്നും വരില്ല കുറച്ച് കുണ്ടിലായിട്ടാണ് അപ്പൊ ഇന്നലെ രാത്രി പോഴ വൈകുന്നേരം പുഴ നിറഞ്ഞ് ഒഴുകിയിരുന്നു
ആ ഇന്നലെ നല്ല മഴയല്ലയിന
പിന്നെ ചുറ്റോടും വെള്ളച്ചാട്ടവായിരുന്നു ആഹ് മലകൾ ചു റ്റും മലകളണേ
ആഹ്
അപ്പൊ അവിടോക്കെ നല്ല വെള്ളച്ചാട്ടങ്ങാളയിരുന്നു
എന്താ ഈ മയ പെയ്തിട്ട് വെള്ളച്ചാട്ട അല്ലാതെ
അല്ലാതെ വെള്ള ആഹ് പൊതുവെയുണ്ട് മീൻ വെള്ളം വെള്ളച്ചാട്ടം
ആഹ് ഇ അരുവിയ അങ്ങനെ
അല്ല അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പുറത്ത്ന്ന് ആൾക്കാരൊക്കെ വരും ഇവിടെ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടു ത്ത് കേയറുന്ന
ആഹ് ആഹ്
പിന്നെ ആറ്റില വെള്ളച്ചാട്ടം അങ്ങനൊക്കെ ഉണ്ട് ഇവിടെ
ആഹ് കുട്ടികളൊക്കെ പോവേക്കരല്ലേ കാണാനൊക്കെ ആഹ് സൗണ്ടയിക്കരായിന്റെ
ആഹ് ആ അയിന്റെ വെള്ളച്ചാട്ടത്തിന്റെ പേര് തന്നെ അല പെണ്ണാ
ആഹ് പിന്നെ അതുവല്ല ഞ അങ്ങനെ നമുക്ക് ഒരു ശ്രദ്ധ ഇതുണ്ടാവൂല
ആഹ് ആഹ് സൗണ്ട് ഉണ്ട് ആ നല്ല സൗണ്ടാ പിന്നെ നമുക്ക് ഇങ്ങനെ കാണുന്നോണ്ട് സ്ഥിരം കാണുന്നോണ്ട് വേറെ കാണാനും താല്പര്യമില്ല
ആഹ് അങ്ങനെ കാണുണോണ്ട്
ആഹ്
അതങ്ങനെ തന്നെ മുറ്റത്തെ മുല്ലക്ക് മണെല്ലാന്ന്
ആഹ് മറ്റേ മറ്റുള്ള പുറത്ത് തമിഴ്നാട്ടിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ വെക്കേഷൻ ടൈമിൽ വന്നിരുന്നു വണ്ടി അവരുടെ വണ്ടി കൊ ഇങ്ങനെ നമുക്ക് മറ്റേ വേറെ വണ്ടി ഒന്നും എടുക്കാൻ സ്‌ സ്ഥലം കിട്ടത്തില്ല അതേപോലെ തെരക്കാരുന്നു
കെയ്കാനൊക്കെ ആവും
അവരിങ്ങനെ കുളിക്കാനൊക്കെ ആയിട്ട് വരുംഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ആയിട്ടുണ്ട് പിള്ളേർക്കുവേ
ആഹ്
അങ്ങനൊക്കെ അപ്പ അവിടുന്ന് തമിഴ്നാ ട്ടീന്ന് ആൾക്കാാര് വരും പിന്നെ വെള്ളച്ചാട്ടം കാണാന്
ഈ വെള്ളല്ലാത്ത കാലത്തും വെള്ളണ്ടായിന് വുലെ അരുവി ഇങ്ങനെ ആ
മ്മ് നാ തണു ഒ പിന്നെ കോടയാണ് എപ്പോഴും പണ്ട് ഇങ്ങനെ ആറ്റിലയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വെള്ളത്തി ഇങ്ങനെ വലി യ ചുഴി പോലത്തെ ഇതുണ്ട് നമുക്ക് അങ്ങോട്ടും നമുക്ക് കേറ്റിവിടാത്തപോലുല്ല അങ്ങനെ ആൾക്കാരൊക്കെ വീണ് ഞനെ മരിച്ചു
ആ ചൂയില് പെട്ടിട്ട്
ട്ട് എൻ ഡി ആർ എഫ് ഒക്കെ വന്നിട്ടാ പൊറത്തെടുത്തത്
ആ പേടിയണില്ലേ കുട്ടികളൊക്കെ വിടാനും കുട്ടികൾ പോവുവോ
ഇല്ല പോത്തൊന്നുല്ല അങ്ങോട്ടൊന്നും വിടത്തില്ല നമ്മളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ പുഴയില് പോവും താഴെ
മ്മ് ല് മീൻ ഉണ്ടാവോ അപ്പൊ
ആ മീനുണ്ട്
ആണോ
ഉം ഈ വാള അങ്ങനത്തെ മീനൊക്കെ ഒണ്ട്
ആ വള കണ് വരാലോ
ആ പി എന്താ ആ
അതാവൂലേ
മ്
പിന്നെ സ്കൂള് കുട്ടികള് വരാനായോ
ആ നാലേ കാല ആകുമ്പത്തേക്ക് എത്തുള്ളൂ
വണ്ടി ഉണ്ടാവുംല്ലേ
ആ ജീപ്പിനാ വരിയാ
ആ അവിടെ എടുത്താണ്
ഇച്ചിരി പോണം എട്ടേക്കാല ആവുമ്പോഴത്തേക്കും പോകും രാവിലെ
ആ
ആ ഞങ്ങളുടെ സ്ഥലം ഇച്ചിരി ഉള്ളിലോട്ടാണേ പിന്നെ ബസ്സൊക്കെ കുറവായത്കൊണ്ട് സ്കൂളിലോട്ട് പോണെങ്കി ഈ സ്കൂൾ മാത്രേ ഇച്ചിരി അടുത്തുള്ളൂ ബാക്കി എല്ലാ സ്കൂളും കുറച്ച് ദൂരോട്ടാ
ഉം ചെറിയ സ്കൂളാവും
അല്ല ഇത് പത്താം ക്ലാസ് വരെണ്ട് സി ബി എസ് ഇ സ്കൂളാ.
പി പി ആ
അവിടെ പിന്നെ അങ്ങ് കൊറച്ച് ച്ച് ദൂരം പോയാലും
സ്കൂളില് ഭക്ഷണക്കെ ഇണ്ടാ
ആ അവന്റെ സ്കൂളിലില്ല അല്ലാത്ത സ്കൂളിലൊക്കെ ഉണ്ട്. അവന് ആ കൊടുത്തയക്കലാ രാവിലെ
എന്താ കടിയാവും
ഇന്ന് അവൻ പുട്ടാ കൊണ്ടു പോയതേ. എന്നും ചോറാ കൊണ്ടുപോവല്. ഇന്ന് പുട്ടാ കൊണ്ടു പോയത്.
കറിയെന്താ?
കറി അവൻ അവനിന്ന് പഴം മതി മതിന്ന്പറഞ്ഞ് പഴം കൊണ്ടാ പേയേക്കുന്നെ ആ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കി. അപ്പ എനിക്കിന്ന് സ്കൂളിലോട്ട് തരുമോന്ന് ചോദിച്ച് അതുകൊണ്ട് പോയി
ആ
ആ
ഇനി വൈകുന്നേരത്ത് കടി ഉണ്ടാക്കണാ
വൈകുന്നേരത്ത് ചാവിന് കടി അങ്ങനത്തെ കടീനോടൊന്നും ഇഷ്ടല്ല. ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളോടാ ഇഷ്ടം. ചോക്ലേറ്റ് ബിസ്ക്കറ്റുകളോട്
ഹലോ ഹലോ ഇത് കേൾക്കണില്ല?
ല്ലേ. മുറിഞ്ഞ് പോക്ണ്ട്
റേഞ്ച് ഇഷൂ ആവു ല്ലേ?
ആ മഴയൊക്കെ ആയതോണ്ടായിരിക്കും.
ആ മഴപെയ്തിട്ടില്ല നിസാരത്തിന് ചെറുതായിട്ടേ
ആ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ചിലപ്പോ റേഞ്ച് കുറവായിരിക്കേ. ഇവിടൊക്കെ ഉണ്ടല്ലോ നല്ല ഉള്ളു ക്കെ കോടയൊക്കെ കേറി സിഗ്നല് ഒക്കെ ബ്ലോക്ക് ഒക്കെ ആയിരിക്കും
അതാവൂലേ
ആഹ് ആഹ് നിങ്ങടെ അവിടെ കോടയെക്കെ കേറാറുണ്ടോ?
ഇല്ല ഏ ഇവിടതൊന്നും ഇല്ല
ആ ഇവിടെ ഇങ്ങനെ വീട്ടിലെക്കെ ആവുമ്പം കാണു ൻ നല്ല രസാ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ നിക്കുന്ന കാണാന്
ഷെ നല്ല തണുപ്പ് പ്പു കാരം
ആ നല്ല തണുപ്പാവും, പണ്ട് മോൻ ചെറുതായിരുന്നിപ്പം എപ്പഴും പനിയായിരുന്നു, ഇപ്പൊ കൊഴപ്പയില്ല എപ്പഴും പനിയായിരുന്നു.
കോട്ട് ഇട്ടിട്ട് കാണ്ടാ ഇങ്ങള് നടക്കല് അങ്ങനെ ഇണ്ടാ
ആഹ് അങ്ങനെ കോട്ടൊന്നും ഇടലില്ല പക്ഷെ എന്നാലും ഈ തണുപ്പത്തും അവനു ഫാനില്ലാത അവൻ കെടക്കത്തില്ല അതിന്റെ ശബ്ദം കേക്കണെന്നാ എന്നോട് പറയാ.
അതങ്ങനെ ശീലായിറ്റ്
ആ ചെറുപ്പത്തിലെ അങ്ങനെ ശീലിച്ചിട്ടെ ശൂ ശൂ ന്നുള്ള ശബ്ദം കേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയും
അങ്ങനെ ശീലയിട്ട്
ആ
രാത്രിക്കക്ക് എന്താണ്ട അങ്ങനെ രാവിലത്തെ ഇണ്ടാവോ
ചോറ് രാവിലെ വെച്ചതുണ്ട് ഇനി ചിലപ്പോ ഇനി അമ്മ എന്തെങ്കിലും പറഞ്ഞ് ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കണം
ആ
ചപ്പാത്തി മുട്ടക്കറി ആയിട്ട് അങ്ങനെ എന്തേലും
ആ
ആ അവന് ചോറ് തിന്നുന്നയാ ഇഷ് ഇഷ്ടല്ല പലഹാരങ്ങള് അങ്ങനത്തെ കടികളൊക്കെ കഴിക്കാന ഇഷ്ട്ടം ചോറ് അല്ലാന്നാ പറയ എന്നും തിന്നു മടുത്തൂന്ന്
ആഹ ആ മോളില്ലാ
ഹഏ
മോള് മോള്
ഒരാളെ ഉള്ളൂ
ആഹ എത്രയില്ലാ
ആ മൂന്നില് മൂന്നാം ക്ലാസ്സില് കൊഴപ്പൊന്നുല്ല നമ്മ അങ്ങനെ എക്സാം കൊറെ വന്നിട്ടൊന്നും പഠിക്കത്തൊന്നുമല്ല ക്ലാസിഇരുന്നു ശ്രദ്ധിക്കും മാർക്ക് ഒക്കെുണ്ട് വന്നാൽ സൈക്കിൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും മഴയും കൊണ്ട് മഴച്ചാറ്റലും കൊണ്ടൊക്കെ
ഉ ഇപ്പൊ ശ്രദ്ധിക്കണം
കളി സൈക്കിൾ ചവിട്ട അങ്ങനൊക്കെ തന്നെയള്ളൂ
ഇപ്പ എല്ലാം ശ്രദ്ധിക്കണം ഈ മഴയൊക്കെ കൊണ്ടാലേ പനിച്ച്
ച്ചാറലും കൊണ്ടങ്ങ് നടക്കും
സ്കൂളൊക്കെ ഇപ്പം തുറന്നിട്ടുള്ളൊല്ലാ പോയെ
ആഹ് അവനോട് പറഞ്ഞ അന്ന് അമ്മയ്ക്ക് എനിക്ക് അവധി കിട്ടുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേന്ന് പറയും
ഉം ഉം ഈ ഒത്തു പറയാനും പാടില്ലേ ഇപ്പഴത്തെ കുട്ടികളോട്
ആഹ് അവരോടെന്ത് പറഞ്ഞാലും അവരപ്പ തിരിച്ച് മറുപടിയും പറയും
ഉം ഈ ഫോണിൽ ഇങ്ങനെ
പക്ഷെ അവർക്ക് തിച്ചപ്പത്തന്നെ മറുപടി
ഫോണിൽ ഇങ്ങനെ കണ്ടിട്ടേ
ഫോണിലെ ഗെയിമുകളിയോ നമുക്കൊന്നും ഫോണിലെ ഒന്നും അറിയത്തില്ല
ഇപ്പഴല്ല നമ്മള് ഇപ്പഴല്ല പോണത് കണ്ടതേ
ആഹ് എന്നോട് പറയും അമ്മയും പണ്ട് ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു ഞാൻ പറയും എന്റെ ചെറുപ്പത്തിലൊന്നും ഫോണില്ല കുഞ്ഞാന്ന് പറയും അപ്പൊ സമ്മതിക്കത്തില്ല അമ്മേന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ തന്നെ ആയിരുന്നുന്ന് പറയും
അന്ന് നമുക്ക് വീട്ടിലേന് ഒന്ന് ഉണ്ടെങ്കിൽ ഇണ്ടാവും അല്ലെങ്കിൽ
അടുത്ത വീട്ടിന്നൊക്കെയാ നമ്മള് വിളിച്ചോണ്ടിരുന് പറയാ അവനും പറയും അമ്മ ടിവിയും കണ്ടോണ്ട് ഇരിക്കുവാരുന്നു അമ്മ ഫോണും കണ്ടൊണ്ടിരിക്കായിരുന്നുന്ന് ടിവി ഇൽ ല്ലാരുന്നു മുത്തേന്ന് പറഞ്ഞ സമ്മതിക്കത്തില്ല
ഇപ്പ എല്ലാ സൗകര്യം ഉണ്ടായിട്ടേ
ആഹ്
ഒന്നാ രണ്ടെണ്ണം ഇങ്ങോട്ട് പറയും
ആഹ് എന്ത് പറഞ്ഞാലും അതിന് മറുപടിയും ഉണ്ട്
ഉം ഉം
വേറെന്താ എന്നാല്
വേറെന്താ അങ്ങനെ പോണു
എന്ന ഞാൻ പിന്നെ വിളിച്ചാലോ
ആഹ് ഓക്കെ ഓക്കെ
ഓക്കെ എന്നാ
ആഹ്